ഓ
ആ ഹലോ എന്തൊക്കെയുണ്ട്?
എന്തൊക്കെയാടാ സുഖം. ആ സുഖം. നിനക്കോ?
ആഹ് ഇവിടെയും സുഖം.
ഉം, ഉം മഴയുണ്ടായിന അവിടാ?
ഇന്നിവിടെ മഴയില്ല. മഴ ഇപ്പൊ പെയ്യുന്നില്ല.
ഇപ്പൊ പെയ്യുന്നില്ല. ഇവിടെയും മഴ പെയ്യുന്നില്ല പക്ഷേ ഒരു മൂകമായ ഒരവസ്ഥ. സ്ഥയിലേക്ക് വരുന്ന് ഒന്നാമത് സന്ധ്യയായില്ലേ.
ഓ അതേയോ? മൂകമായിട്ടുള്ള അവസ്ഥയാണല്ലേ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വന്നോ?
ആഹ് വന്ന് അവര് വന്നു ചായ കുടിച്ചു
ആഹ് പിന്നെ കടിക്കാനൊക്കെ എന്തുണ്ടായിരുന്നു വൈകിട്ട്?
വൈകിട്ട് ബ്രെഡ് പൊരിച്ചതാക്കി കൊടുത്തു കുട്ടിയക്ക്
ആണോ? ബ്രഡ് പൊരിച്ചേന്റെ കൂടെന്തോ മൊട്ടയോ?
ബ്രഡ് പൊരിച്ചത് മൊട്ടേല് മുക്കി പൊരിച്ചത്
ആ് മൊട്ടയും മുക്കി പൊരിച്ചത് ആ അപ്പൊ സാൻവിച്ച് പോലെ നല്ലൊരു ടേസ്റ്റ് കാണുവല്ലേ?
ആഹ് ഇത്പക്ഷേ ഞാൻ എരിവുള്ളതല്ല മധുരള്ളതാ
ആ മധുരമുള്ള ബ്രഡ്
ആ മധുരള്ള ബ്രഡാ ആ അത് അങ്ങനെ ചെയ്യാറ്ണ്ടോ?
ഇല്ല ഞാ പണ്ട് ചെയ്യുവായിരുന്നു ഇപ്പൊ എന്തായാലും ഓർമ്മിപ്പിച്ചത് നന്നായി നാളെ എൻ്റെ ക്രേവിങ്സ് അതായിരിക്കും
നല്ല ടേസ്റ്റാന്ന്
ആഹ് നല്ല ടേസ്റ്റ
അത് നമ്മള് മുട്ട അടിച്ചിട്ട് വേറൊരു ടേസ്റ്റ് കൂടാള്ളൊരു ടിപ്പ് പറഞ്ഞരാം മുട്ട അടിച്ച് മുട്ടയില് പഞ്ചസാര ഇട്ടിട്ടല്ലോ നമ്മള് നോർമലിണ്ടാക്കാ? പക്ഷെ ഇതങ്ങനെയല്ലാണ്ട് വെറും മുട്ടയും, പാലും, വെച്ചിട്ട് അടിച്ച് മിക് സെയ്തിട്ട് ഓരോ ബ്രെഡിനിം മുക്കി പൊരിക്കാം
ഓഹ് അന്നേരം ടേസ്റ്റ് കൂടുവല്ലേ?
ആ അതിന് ശേഷം നമ്മള് പശുവിൻ നെയ്യ് ഇല്ലേ ആ ഗീയില്ലേ ആർ ക്കേ ജി? ആഹ് അത് ഏ മേലേല് ഒന്ന് സ്പ്രെഡ് ചെയ്തൊട്ത്തിട്ട് അതിന് മേലേല് കൊറച്ച് പഞ്ചസാരയിട്ടു കൊടുക്ക അപ്പം നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും ആഹ് ഇനി അങ്ങനെ ചെയ്തു നോക്ക് നമ്മള് സാധാരണ നോർമലി ആ നോർമലി നമ്മള്
കുട്ടികളെത്ര പേരുണ്ട്?
കുട്ടികൾ മൂന്ന് പേര്ണ്ട് ഉം ആഹ് അതെ അതെ
ആ മൂന്ന് പേരും ഒരു സ്കൂളി തന്നെയാണോ പഠിക്കുന്നത്?
ഇല്ല ഇപ്പൊ ഒരു ചെറിയ വാവെയാടാ പിന്നെ ബാക്കി രണ്ട് പേര്ണ്ട് ആഹ് ര വാവ ചെ റിയ നാല് മാസം
അല്ല ചേച്ചിക്കെത്ര വയസ്സുണ്ട്?
ഹ് വയസ്സ് പിന്നെ
എല്ലാം ചോയ്ച്ചതാ നു പ്പതിലൊക്കെ താഴെയാണോന്ന് ചോദിച്ചതാ അല്ലാണ്ട് ആഹ് ഓക്കെ ഓക്കെ ഓക്കെ ആ അയ്യോ അപ്പൊ പാടായിരിക്കുവല്ലോ കുഞ്ഞിനേം കൊണ്ട്
അതെ കുഞ്ഞും ഒരു ചെറിയ വാവയാണല്ലോ?
ആഹ് ഉം വീട്ടിലങ്ങെ ആരക്കെ നോക്കുന്നേ? ആഹ് മറ്റേ അമ്മ അമ്മയൊക്കെയുണ്ടോ നോക്കാൻ കുഞ്ഞിനെ നോക്കാൻ?
ഉണ്ട്ണ്ട് ഉണ്ട് അമ്മ എന്റെ വീട്ട്ല് അമ്മയ്ണ്ട് ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടിലമ്മയില്ല
ഇല്ലല്ലേ? ആ ഓക്കെ ഓക്കെ ഉം അപ്പൊ മറ്റ മറ്റെ എഹ് മൂത്ത കുട്ടികളൊക്കെ എത്രെല്ല ഒന്നിലും രണ്ടിലും ഒക്കെയാണോ? അതോ?
മൂന്ന് കുട്ടികൾ ഒരാള് ഒന്നില് രണ്ടാള് ഏ രണ്ടാമത്താള് അല്ല ആ രണ്ടാമത്താള് ഒന്നില് ഒന്നാമത്താള് അഞ്ചില്
ആഹ് അത്ര ആയല്ലേ?
അതെ അങ്ങനെ പോവുന്നുണ്ട് സ്കൂള് സ്റ്റാർട്ട് ചെയ്തില്ലേ
ആഹ് ആഹ് ആഹ് ഉം വേറെന്തൊക്കെ ഉണ്ട് കുട്ടികൾ അപ്പോ നല്ല സയിരിക്കും അവെ എന്തൊക്കെളികളൊക്കെ കളികള കളിപിക്കാ
ആഹ് വിളിക്കാറ്ണ്ട് അവർക്ക്പ്പം ഈ ചെറിയ ബേബീ തട്ടണം എടുക്കണം എടുത്തോട്ടെ അവര് അവരിങ്ങനെ നിക്കോട്ടെ എന്നൊക്കെ പറയും ഇപ്പം കൊറച്ച്ണ്ട് തലെയെല്ലാം ഒറച്ചതൊണ്ട് ആഹ് ഇപ്പം ചെറുതായിട്ടൊന്ന് എടുത്ത് വര്ന്ന്
ചെറിയ കുഞ്ഞിന് എന്തൊക്കെ ഫുഡാ കൊടുക്കും പറ്റ സെറില
ഇല്ല ഇല്ല ആഹ് നാല് മാസംല്ലേ ആറുമാസം വരെ നമ്മള് ആഹ്
ആഹ് പാല് മാത്രം അല്ലേ ഓക്കേ ഓക്കേ ആഹ് പിന്നെന്താ സ്പെഷ്യൽ ഈ യൂട്യൂബ് നോ ഒക്കെ നോക്കി സ്പെഷൽ ഫുഡ് ഒക്കെറ്റ കുട്ടികൾക്കെണ്ടാക്കി കൊടുവായിരിന്നോ?
സ്പെഷ്യൽ ഫുഡ് എന്റെ മക്കൾക്ക് മീന് അത്ര ഇഷ്ടല്ല ചിക്കൻ മാത്രം ചിക്കൻ ഭയങ്കര ഇഷ്ട ബീഫ് ഇല്ലല്ല എന്നും വാങ്ങുന്നും ചെയ്യില്ല എന്ന ങ്ങനെ നമ്മള് പിന്നെ ഇവിടെ ഫ്രൈഡേ വെള്ളിയാഴ്ചകളില് ചിക്കൻ ആയിരിക്കും അധികം ഇണ്ടാവ
ആഹ് ആഹ് ആഹ് അതെന്തുവാ അങ്ങനെ അഹ് നിങ്ങൾക്ക് വല്ല ഇതുണ്ടോ ഉത്സവം പറ്റുന്നാൾ അങ്ങനെ വ വലിയ വലിയ
ധികം എല്ലാ വീടുകളിലും ബിരിയാണി നോൺവെജ് ആയിരിക്കും കൂടുതല് ഇണ്ടാവാ മിക്ക സ്ഥല
ന്നേരെ എന്തെലുംടിപ്പുണ്ടോ എന്ന്
ബിരിയാണി വെച്ച് നോക്കിട്ടുണ്ട്
ഇല്ല ഞാൻ വെച്ചിട്ടില്ല ഞങ്ങള് സാധാരണ പോലെ മറ്റേ ങ് ചോറ് വെച്ചിട്ട് അതിനകത്ത് ചിക്കനൊക്കെ ചേർത്ത് ഇളക്കി ഇങ്ങ എടുക്കും
അതെ മസാല മസാല വറെ ആക്കൂല
ഇല്ല ആഹ് മസാല മസാല കൂട്ട് ഇടും മറ്റേ ഗ്രാമ്പൂ ഏ ഏല ഏലക്ക ഗ്രാമ്പൂ അതെല്ലാ അതല്ലാതെ വേറെ എന്തെലും ആഹ് ഇടും
ആഹ് അതന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിച്ചപ്പ് ഇതെല്ലാം ഇട്ട് മിക്സെയ്യാ വയന്ന് വരുമ്പോ മസാല പൊടികൾ ചേർത്ത് കൊടുക്ക ചിക്കൻ ചേർത്ത് കൊടുക്കാ എല്ലാം കൂടി നന്നായി വയന്ന് വന്ന ശേഷം തീ ഓഫെയ്യ പിന്നെങ്ങനെ കുട്ടികള് എന്തെങ്കില എല്ലാം എന്തെങ്കും ഇട്ട് കൊടുക്കാം അങ്ങനെ എന്തെില എല്ലാം ചെയ്തു കൊടുക്കാം അയിന് ശേഷം വേറൊരു പാത്രത്തില് ചോറ് വെക്കാ നെയിച്ചോറ് പട്ടാ ഗ്രാമോ അതെല്ലാം ഇട്ടിട്ട് ചെറ് വെക്കാ രണ്ടും കൂടെ മിക്സെയ്യാ
അത്രേ ഒള്ളല്ലേ
അത്രയൊള്ളു മന്തി ചെയ്യാറുണ്ടാ മന്തി മന്താ ഇണ്ടാക്കാറുണ്ട
മന്തി എങ്ങനെ മറ്റേ ആവിയിലൊക്കെ വേവിക്കിച്ചെടുക്കണോ ചിക്കനൊക്കെ
ആവിയില് വേണ്ട മന്തി ഓയിലില് ഒന്ന് പൊരിച്ചെടുക്കാനാ പൊരി ച്ചെടു ആഹ് ചെരിയാള് വേവിച്ചെടുക്കാറുണ്ട് വെള്ള മെല്ലാം ഒിച്ചിട്ട് ചെല ആൾക്കാര് നമ്മളൊന്നും അങ്ങനെ വേവിക്കലില്ല ക്യാപ്സിക്കം മല്ലിച്ചപ്പ് കുതിനച്ചപ്പ് പിന്നെ കുരുമുളകെല്ല ഇട്ടിട്ട് ചിക്കന് ആ മസാലകളെല്ലാം ചേർത്തിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഇതിനൊന്ന് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും.
ഉം പിന്നെ വാട്ടർ മെലോൺ വെച്ച് സർബത്ത് ഉണ്ടാക്കുല്ലോ നിങ്ങള് മറ്റേ സമൂസ, സർബത്ത്
ആ അതെല്ലണ്ട്
ആ മറ്റേ ഇല്ല ഉണ്ടാക്കിയിട്ടില്ല മറ്റേ സമൂസ ശീ റ്റി വേടിച്ച് അങ്ങനെ മടക്കി മറ്റേ സാനം ചേർത്ത് മേടിച്ച് അങ്ങ്
ആ ആ ആ ആ അതെ നമ്മള് ചെയ്യ് റ്റ് വാങ്ങല് കൊറവാ നമ്മളത് പര്ത്തി എടുക്കലന്നെ ചെയ്യല് മിക്ക
ആ അല്ലേ എന്താ വെച്ചാ പരുത്തുന്ന മൈദ?
ആ മൈദ മൈദ മൈദ ഉപ്പ്ട്ട് കൊഴച്ചിട്ട് നമ്മള് ചപ്പാത്തിന്റെ മാവ് ആ അതെ അതെ അതെ ചപ്പാത്തി പോലെ പര് യെടുക്കാ അത് കൊർച്ച് തിന്നാക്കണം നല്ല നേരിയ പോലെ ആക്കണ്ടേ. ആ അത് പിന്നെ നാലായിട്ട് സ്ക്വയർ ആയിട്ട് ക ട്ടയ്യ അങ്ങനെല്ലാം ഒരത് പിന്നെ കോട്ടുന്നത് പർഞ്ഞരാൻ കയ്യ്ല അത് എന്താ തിന്നാഞ്ഞിട്ട് ഒര് ഇത്ണ്ടല്ലോ
തന്റെ സർബത്ത് ഉണ്ടാകത്തില്ലേ?
മുഹബത്ത്ക്ക സർബത്താ ആ അത് ലയ്പ്പൻ ഉം പഠിക്കണെങ്കിൽ യൂട്യൂബ് ഉണ്ടല്ലോ യൂ
അല്ല ചോയിച്ചതാ ഞാനാണെങ്കി മറ്റേ ക്യാമ്പ് ചെയ്തപ്പോ അവടെ മുസ്ലിം കുട്ടികള് ഉണ്ടായിരുന്നു അ അപ്പ അവര്ത് ചെയ്യുവായിരുന്നു ആ അവര് ഈസി ആയിട്ട് കൊറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യുവായിരുന്നു അതുകൊണ്ട് ചോദിച്ചതാ ഏ അവര് സ്പയ്സ് സ്പീഡ് സ്പീഡ് അവര്ടെ പെരുന്നാളിന് ഉണ്ടാക്കുന്നതാണെന്നും പറഞ്ഞ് പക്ഷെ ബാക്കിയുള്ളവർതും അങ്ങനെ
അറിയാത്തതെല്ലാം വേഗ യൂട്യൂബിൽ ഞാൻ മന്തിയൊന്നും അങ്ങനെ ഇണ്ടാക്കലില്ല എന്റെ വീട്ടിൽ പോയാൽ സിസ്റ്ററല്ലാം തന്നെയാ മന്തി ഇണ്ടാക്കാ പിന്നെ ഞാൻ അങ്ങനെ അത് ഇണ്ടാക്കാനെന്ന് തോന്നുന്നേ ഇല്ല കാരണം ഒരാൾ നമുക്ക് ഇണ്ടാക്കി തരാൻ ഇണ്ടാവുമ്പോ നമ്മൾ ഇണ്ടാക്കാന്ന് കുലാലോ
ആരാ ഇപ്പം ഉണ്ടാക്കുന്നത് അമ്മയാണോ?
അല്ല സിസ്റ്റർ വീട്ടിന്ന് എന്റെ ഏട്ടത്തി ഇണ്ടാക്കും.
ആ ആ ആ മറ്റേ ചെ സ്വന്തം ചേച്ചിയാണോ ഭർത്താവിന്റെ ചേച്ചിയാണോ?
സ്വന്തം ചേച്ചി എന്റെ വീട്ടിന്ന് ഇങ്ങട്ട് ഭർത്താവിന് നമ്മളെല്ലാരും കൂടി ഇണ്ടാക്കും നാത്തൂൻ അങ്ങനെ അറിയില്ല അപ്പ ഞാനും റെസിപ്പിയും അവര റെസിപ്പിയെല്ലാം കൂടിയിട്ട് നമ്മള് ഇണ്ടാക്കും അപ്പി ഫോണിൽ നോക്കി പഠിച്ചെടുത്തത് അഹ് പഠിച്ചെടുക്കണം ഏ
ആ പിന്നെ എന്തുണ്ട്?
വേറെന്താ വിശ് വിഷം അപ്പ എന്താ ചായക്ക് ഗൾഫില് അവര് ഹോട്ടൽ ബേസ് ആയിട്ടുള്ള ഒരു കഫെലാ.
ഓ ഓ അപ്പ എല്ലാം അറിയായിരിക്കുല്ലേ സ്പെഷ്യൽ ഫുഡൊക്കെ?
ഫുഡ്‌ ഇണ്ടാക്കലൊന്നല്ല.
ആ നിങ്ങള് ഷെയ്ഖ് ഉണ്ടാക്കോ വീട്ടിൽ ഷെയ്ക്ക് ഷാർജ ഷെയ്ക്ക് പോലത്തെ ഏ? ഏതൊക്കെ ഷെയ്ക്കാ? മറ്റേ അല്ല എനിക്ക് ഞാൻ വലുതായിട്ടൊന്നും ഞാൻ ഷെയ്ക്ക് അങ്ങനെ ഇണ്ടാക്കത്തില്ല.
ആ ഷെയ്ക്ക് എല്ലം
മറ്റേ മധുരം ഇടാതെ അതായത് ഒരുപാട് പഞ്ചസാര ചേർക്കാതെ ഉണ്ടാക്കുന്ന വല്ല രീതിയുണ്ടോ
ആഹ് അങ്ങനെയാണെങ്കില് തേന് ഒഴിച്ച് കൊടുക്കേണ്ടി വരൂലേ
ഓഹ് തേൻ ഒഴിച്ചു കൊടുത്താ മറ്റേ ടേസ്റ്റന്നെ കിട്ടുവോ
തേനെയ്കുമ്പോ അത്ര ടേ അത്ര മധുരം നമുക്ക് ഓവറായിട്ട് കിട്ടൂല പഞ്ചസാരൊക്കെ ഓവറായിട്ട് മധുരം കിട്ടൂലേ ആഹ് ഇങ്ങനെ മധുരം കിട്ടൂല പക്ഷെ ഹെൽ ഇത് നോക്കുന്ന ആൾക്കാര് നിർബന്ധമായിട്ട് പഞ്ചസാര ഒഴിവാക്കിട്ട് തേൻ ചേർക്കലാണ്
ആഹ് ആഹ് അത് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്
ആഹ് അതെ അതെ സ്മൂത്തി എല്ലാം ഉണ്ടാക്കുന്നതെല്ലാം
ത്തിലുള്ള ഷേക്കുകളൊക്കെ കിവിയുടെ
ആഹ് ആഹ് ട്ട നല്ല ടേസ്റ്റ് ആണല്ലോ
ഏതിനാ അതിന് ഷേക്കിന് നല്ല ടേസ്റ്റാണോ
ആഹ് നല്ല ടേസ്റ്റാ കുട്ച്ചോക്കിയിട്ടില്ലേ ഇതുവരെ
ഇല്ലാ
ആഹ് അത് നമുക്ക് അവടെ വാങ്ങിയാ മതി നല്ല പഴുത്ത നോക്കി വാങ്ങണേ
അവക്കെടവന് നല്ല ടേസ്റ്റ് ആണോ സത്യത്തി
ആഹ് അവക്കെടോ ആദ്യം ഒരു ചവർപ്പ് ടേസ്റ്റാണ് അത്ര ഇഷ്ടല്ല പിന്നെ പിന്നെ പിന്നെ അത് ഇങ്ങനെ വീഡിയോസിലെല്ലാം കണ്ടപ്പം വിചാരിച്ച് ഒന്ന് ഉണ്ടാക്കി നോ ക്ക അങ്ങനെ ഒന്ന് നോക്കിയതാ അത് അവ കടോ വെച്ചിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ടല്ലോ നല്ല ടേസ്റ്റാ ഉം
ഞാ ത് ഞാൻ വിചാരിച്ചു പർഞ്ഞ പച്ച നിറ ത്തിരിക്കുന്ന കൊണ്ട് എന്തോ പന്നരുചിയായിരിക്കും
അല്ല അല്ല അതെന്നെ ആപ്പള ആദ്യം അങ്ങനെ ഒരു സ്മെല്ലും എല്ലാം എന്തോ പോല അല്ലേ
ആഹ്
നല്ല ടേസ്റ്റാ
പിന്നെ എന്തൊക്കെ ഉണ്ടാക്കും ഞാൻ ഷേക്ക് ഷാർജൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കൊള്ളായിരുന്നു ഉം ആ പിന്നെ മുസ്ലി ചെ മുസ്ലിംന്ന് കടേല് പോയി ട്ട് വേറേ ബേക്കറി സ്റ്റൈൽ വേറെ എന്തെലും ട്രൈ ചെയ്തിട്ടുണ്ടോ കോൾഡ് കോഫി ഇതൊക്കെല്ലാ
ആഹ് കോൾ
ട്രൈ ചെയ്യാനായിരുന്നു
ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ആ ടെപ്പി അടുത്താണ് ചെയ്തത്
ആഹ് ആഹ് വേറെയോ വേറെ വല്ല ഉണ്ടോ
കടയിൽ പോയിട്ട് കോക്ടേൽ അറിയാ
ആ കോക്ടൈൽ ഞാ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല
അയ്യോ അത് നമ്മളെ നമ്മളെ നമ്മളെ നാട്ടിലെ സ്പെഷ്യൽ ആത് കണ്ണൂർ കോക്ടൈൽ ആ അത് ഭയങ്കര ഭയങ്കര ടേസ്റ്റ അബാര ടേസ്റ്റ് ള്ള സാധന
ആഹ്
ആ അതൊന്ന് ര ഒന്ന് നോക്കി നോക്ക് അത് അല്ലെങ്കിൽ നമ്മക്ക് വീട്ട്ന്നും അടി ച്ചെടുക്കാൻ പറ്റൂട്ടാ
കോക്ട്ടയിൽ എന്റെ ഒരു കൂട്ടുകാരി എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് മറ്റെ പപ്പായ ഇട്ടിട്ട് പപ്പായിം ക്യാര റ്റൂടെ പുഴുങ്ങിയിട്ട് അല്ല പ ക്യാരറ്റ് പുഴുങ്ങി ആ ആഹ് ആഹ് ആഹ്
പാലില്ട്ട് സാധാരണ പോലെ തന്നെ പാലിലിട്ട് ആഹ് അനാറെല്ല ഇട്ട് വെക്കാ
എങ്കി ശരിയങ്കി പിന്നെ വിളിക്കാം
എന്ന ശരി ഓക്കേ